ഹലോ ആ മഴയാണോ
ഇല്ല ഇല്ല ഇപ്പ മഴ ഇല്ല ഇപ്പം നല്ല വെയിലുണ്ട്
അതെല്ലേ ആ ആ പിന്നെ ആ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടണോ ചോറ് പോലും ഉണ്ടി
ആണല്ലേ ആ മൂന്നു മണി ആയല്ലോ സമയം
ആയി മൂന്നു മണി ആയി
എന്തുവാ
യാത്രയൊക്കെ പോകാൻ ഇഷ്ടാണോ
ആ യാത്രയൊക്കെ പോവാൻ ഇഷ്ടൊക്കെയാ പഷേ ഇപ്പൊ പോക്കൊന്നും നടക്കുന്നില്ലെങ്ങും ആ ആ മഴയകൊണ്ട് എങ്ങോട്ട് ഇറങ്ങാൻ പറ്റ പറ്റത്തും ഇല്ല പക്ഷെ ഇപ്പം വെയിലുണ്ട് ഇന്ന് ഈന്നെന്തു പറ്റി നിന്ന് നല്ലവെയിലുണ്ട്
ആ ആ ആ അ ശെരിയാ മഴയത്ത് ഓരോ ടവും പോക്കെ നടക്കൂല ഉം വെയിലുള്ളപ്പോഴേ ഉള്ളു യാത്ര നട കത്തൊള്ളൂ എനിക്ക് യാത്ര അങ്ങനെ ഇഷ്ടമാണ് പക്ഷെമൂ മൂ ആ തീരെ കൊറവാണ് പോ ക്കെ ഭയങ്കര ഇഷ്ട ആ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേരെൊക്കെ ആയിട്ട് പോക്ക് ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാ
ആ
അതുകൊണ്ട് പോകും ആ പിള്ളേർ അവധിക്കൊക്കെ പോകും പിള്ളേരെ എല്ലാടം കൊണ്ടോക്കെ കനിക്കും മക്കളാ നമ്മള് കൊണ്ടേ കാണിക്കാണോല്ലോ കണിക്കണല്ലോ അതുകൊണ്ട് കൊണ്ട് കാണിക്കും ബീച്ചിലൊക്കെ ആ ബീച്ചിലാ പിള്ളർക്ക ഇഷ്ടം ബീച്ചിലും പാർ അവിടെ കൊണ്ടായി കൊണ്ടായി ഒക്കെ കാണിക്കാറുണ്ട് പിന്നെ പിള്ളേര് പറയുന്ന ഫുഡും ഫുഡും വെളിയിൽ പോയി ഞാനധികം കഴിക്കാറില്ല കേട്ടോ മിക്കവാറും കൂടുതൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കും ആഹ് ആ വീട്ടിലുണ്ടാകും. പിന്നെ വേണംന്ന് തോന്നു വാണ മക്കളെന്തെ ആ മക്കൾെന്തെങ്കിലും വേണന്ന് പറയുവാണെങ്കിൽ എങ്ങാന വാങ്ങിക്കടുക്കത്തേ ഉള്ളൂ അല്ലെങ്കിലും പോയി അങ്ങനെ കഴിക്ക ഒരിക്കലൊന്നുമല്ല ചിലരുണ്ടല്ലോ വീക്കെൻഡില് പോകണ്ടവരൊക്ക ഇതങ്ങനെയൊന്നുമല്ല ഉ അവിടെ അങ്ങനെ പോയി കഴിക്കാറൊക്കെ ഉണ്ടോ
ആഹ് ഇല്ല ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രേള്ളൂ മക്കളൊന്നും ഇല്ല അതൊ
ആഹ് ആഹ് നിങ്ങള് പോയി അങ്ങനെ പോയി കഴിക്കാറൊന്നുല്ല
ആഹ് പൊറോമ്പൊക്കെ കഴി ഴിക്കും അങ്ങനെ എപ്പോഴും പോക്കൊന്നും ഇല്ല ജോലിക്കൊക്കെ പോണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ടേ പുറത്തോട്ട് അധികം പോക്കൊന്നും ഇല്ല
ആഹ് പുറത്തോട്ട് പോകുമ്പോ നല്ല എൻജോയ് ചെയ്തിട്ടേ വരുള്ളൂ എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കൂലേ അതായി അതക്ക എന്ത് പറ്റ ട്ടന്നാ നേരെ സമയം പോന്ന ഓരോ ദിവസം പോന്ന അറിയുന്നേ ഇല്ല
ആയിരത്തി ഇരുപത്താറ് തുടങ്ങിയതേ ഉള്ളു ഇപ്പൊ ആഹ് ജൂലൈ ആയി ജൂണായി
ജൂൺ ആയി ജൂൺന് പകുതിയായി ഞ്ഞായില്ലേ ഞ്ഞി ഇപ്പൊ ജൂൺ ഇപ്പത്തീരും എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്താറ് തീർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തേഴ്
ആഹ്
ശനീം ഞായറും അവധിയാ ശനീം ഞായറും കഴിയുമ്പോ ഞായറാഴ്ച വൈകിട്ടാവുമ്പോ ഓഹ് നാളെ മുതൽ കൊച്ചുങ്ങളെ സ്കൂളിൽ വിടണല്ലോ അങ്ങനെയുള്ളൊരു ചിന്തയാ പിന്നേം ഒരാഴ്ചത്തേക്ക് നാലഞ്ചു ദിവസത്തേക്ക് മക്കള സ്കൂളി വിടണല്ലോ
ആഹ് ആഹ് പിന്നെ
ആ പിന്നെ ഇവിടെ ആണെങ്കിൽ ഹ ണെങ്കിൽ കൊച്ചു സ്കൂളീന്ന് വന്നപ്പോം ഇളയതിന് കൊണ്ടാക്കുന്നയാ അവൻ വന്ന് കഴിഞ്ഞ പിന്നെ എന് എന്തെങ്കിലും ആയിട്ട് വഴക്കൊണ്ടാക്കും.
സ്കൂളിലാണോ പിള്ളേരെല്ലാം.
ഏതെ മൂത്തയാള് വന്നില്ല മൂത്ത ആള് വരുമ്പോഴത്തേക്കും നാലേകാലാകും.
ആണല്ലോ എന്ത് ബസ്സിലാണോ എല്ലാരും പോന്നേ
ആഹ് അവള് സ്കൂൾ ബസ്സിൽ പോന്നേ ആ ഇവന് വേറെ സ്കൂളിലാ ആഹ് തൊട്ടടുത്ത് തന്നെ ഉള്ള സ്കൂളാ ഇവനിക്ക് ഇവിടുന് ഇവനിക്ക് നടന്നു പോകാനുള്ളേ ഉള്ളു. കൊച്ചിന് അവൾക്ക് സ്കൂൾ ബസ്സ് ഉണ്ട്.
ആന്നല്ലേ ആഹ് ആഹ്.
ഏഹ് നാലേകാല് ആകുമ്പോഴത്തേക്കും വൈകുന്നേരം തിരിച്ചും വരും.
ആന്നല്ലേ ആഹ്
ആഹ് അതുകൊണ്ട് അവള് വരാൻ സമയം ആവുന്നതേ ഉള്ളൂ കുറച്ച് നേരം കൂടെ ഉണ്ട്. ഒരു മണിക്കൂർ മിച്ചു പിള്ളേർക്കാണെങ്കിൽ ഇപ്പം സമയില്ലാന്നെ വന്ന് കഴിഞ്ഞാല്. പിന്നെ ആഹ് ഫുള്ള് കുളിച്ച് റെഡിയായി. ആഹാരവും കഴിച്ച് കഴിഞ്ഞ ട്ട് പിന്നെ ഹോംവർക്ക്. കാള് ചെയ്യാനുള്ളതും എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രാത്രിയാകും പിന്നെ രാത്രിലത്തെ ഫുഡും കഴിച്ചിട്ട്. പിന്നെ കിടന്നുറങ്ങാനുള്ള നേരം. ഇത് ഉള്ള നേരം വെളുക്കുമ്പോ ഒരു ആറ് മണിയാകുമ്പോ എണീക്കണ്ടേ മക്കൾക്ക്. എന്ത് പെട്ടെന്ന് ദിവസം പോകുന്നേ. എന്റെ പൊന്നോ മതി. മ്മ് ഇന്ന് മുതൽ ആഹ് ആഹ് മൂത്തത് നാലില് രണ്ടാമത്. മത്തെ ഒന്നാം ക്ലാസ്സിലും. അല്ല നാലിയല്ല അഞ്ചില് മാറിപോയതാ ഒരു വർഷം മാറി ആ ചെറിയ കുഞ്ഞി പിള്ളേരാ. ചെറിയ പിള്ളേരാ
ജയിക്കാൻ ഭയങ്കര പാടയിരിക്കല്ലോ അപ്പൊ.
ആഹ് ഈ പ്രായത്തിൽ പിള്ളേരെ മേയിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഈ വഴക്കുണ്ടാവുന്ന അങ്ങോ ട്ട് ഇങ്ങോട്ടേക്ക എല്ലാത്തിനും തോണ്ടും തോണ്ടി. കഴിയുമ്പഴത്തേക്ക നമ്മ വലിയക്ക ചോ അമ്മ കരച്ച ഇച്ചിരി കഴിയുമ്പോൾ നമ്മള് നമ്മൾ ഒരാൾക്കിട്ട് അടി കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ അവര് രണ്ടുപേും ഒന്ന് നമ്മള് പിന്നെ ഉമ്മ അടി വന്നില്ലേ എന്നന്ന് പറു ചോദി ഞാൻ തുടങ്ങും അതുകൊ ണ്ട് പിന്നെ ഹ പിള്ളേരോട് തന്നെ പറയും ഞാൻ എല്ലാത്തിനുംന്ന് ഇടപെടുന്നില്ല നിങ്ങ എന്നാണേ കാണിക്കുന്നറി അപ്പ പിന്നെ അപ്പ തന്നെ ആഹ് കൊറേ വഴക്കൊക്കെ അങ്ങനെ തീരൂട്ടോ അല്ലെങ്കിൽ ചുമ്മാ വഴ ക്ക വഴക്കൊണ്ടാകുമ്പേ എല്ലാ വീടുകളിലും ഇതുപോലെന്നെ സ്കൂള് വിട്ടഴിയുമ്പോഴത്തേക്കും അത്രയും നേരം സ്കൂളിപോയി അച്ചടക്കവായിട്ടിരിക്കൂവല്ലേ ഇവിടെ വന്ന് കഴിയുമ്പോഴല്ലേ പിന്നെ തനി നിറവെടുക്കുന്നത് വീടുകളിൽ വരുമ്പോഴില്ലെ പിള്ളേര് വഴക്ക് ആഹ്
തൊക്കെ കൊട്
ആഹ് കൊടുക്കണം കൊടുക്കണം വൈകുന്നേരം കയിക്കാൻ കൊടുക്കണം വന്നല്ലേള്ളു അപ്പൊ കഴിക്കാൻ എട് തെന്റെയാണ് ആഹ് വഴക്ക് കേ അതൊരാള്ടെ എടുതൊന്നും പ മറ്റേയാള് തുടങ്ങിയതാ ആഹ് കേട്ടത് ഓ ഒഹൊ ഹ ഇല്ല ഇല്ല മക്കൾക്ക് ചായ വേണ്ട എനിക്കങ്കിൽ ചായ നിർബന്ധം ആ രാവിലെ അപ്പവും കറിയും കിട്ടിയിലങ്കിലും സാരമില്ല ചായ എനി ഇല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ എനിക്ക് ഭയങ്ക ഒരു പാടാ ആഹ് ചായക്ക് അഡിക്റ്റ് ആയിരി അവിടെ കുടിക്കൂല്ലേ
അയില് ഞാനും കൂടിയൊന്നും ഇല്ല എനിക്കിഷ്ടല്ല ഏ ഇവിടെ ആ ചായയോട് ഒന്നും ആർക്കും പ്രിയം ഇല്ല
പ്രത്യേകിച്ച് ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല
ആല്ലേ എല്ലാ സത്യവാ ഇഷ് ഇഷ്ടല്ല വേണ്ടന്നാ പറയുന്നത് എന്താണോ യ്യോ എനിക്കങ്ങ് ഇഷ് ഷ്‌ടാ
ചോറൊക്കെ കോരി കൊണ്ടു പോകുവോ
ആ സ്കൂളിൽ കൊണ്ട് പോകും ഇങ്ങനെ സ്കൂളുകളിലൊന്നും സ്കൂളുകളിൽ നിന്ന് ഒന്നും ഇല്ല ആ ചോറു തന്നെ നമ്മള് കൊടുത്ത് വിടണം ചോറും കറിയും എല്ലാം കൊടുത്തു വിടണം
ആ ആ നമ്മളുപഠി
രാവിലത്തത് കഴിച്ചിട്ട് പോകും സ്റ്റേറ്റ് ഉണ്ട് സി ബി എസ് ഇ ൽ പഠിക്കുന്നുന്നോണ്ടാ സി ബിഎസ് ഇ ക്ക് ഇല്ല സ്റ്റേറ്റിനുണ്ട് ആ അതുകൊണ്ടാ ഇല്ലാത്ത
ഉം
സ്റ്റേറ്റിൽ എന്നു വെച്ചാ പിള്ളേർക്കെല്ലാം ഉണ്ട് ആഴ്ചയിൽ ഒന്ന് വീക്ക് ബിരിയാണിയും ഒക്കെയാ നല്ലതാന്ന് പിള്ളേര് പറയുന്നത് കേൾക്കാം പിന്നെ ആ പണ്ടൊക്കെ ചോറായി യും കഞ്ഞിയും പയറും അല്ലാരുന്നോ ഇപ്പൊ കഞ്ഞിയും ഇപ്പോ കഞ്ഞിയും പയറും
ആ ഇപ്പൊ ചോറും കറിയൊക്കെ ഒക്കെ എല്ലാം
ആഹ് ചോറും കറിയൊക്കെ ആക്കി പിള്ളേ അതാവുമ്പോ പിന്നെ കൂടുതലും പച്ചക്കറികളുണ്ട് അതാ മക്ക ഏറ്റവും മടി പിള്ളേർക്കൊന്നും പച്ചക്കറി വേണ്ടല്ലോ അതേള്ളൂ ആ അതാ ആഹ് കൊറേ ചിക്കൻ ഉണ്ടെങ്കിൽ നല്ല പിന്നെ സോയാമോൾ ഇല്ല സോയാമോൾ ഇഷ്ടമാണ്
ആ ആ അതിപ്പോ സ്കൂളിൽ കൊടുക്കുന്നൊക്കെയുണ്ട്
അതെയൊ അതെനിക്കറിയത്തില്ല അത് ഇവിടെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല
ആഹ് ഞങ്ങള് പഠിച്ച കാലത്തൊക്കെ ഉണ്ടായിരുന്നു സോയ സോയ ഒക്കെ കൊടുക്കുവായിരുന്നു ആ പിന്നെ മ്
അതെ കഞ്ഞി പയറും ഇപ്പൊ പ ഇവിട മുട്ടയും ആ പാലും എല്ലാം ഉണ്ട് ഭയങ്കര
ഉം ഉം
അ ശരിക്കും പറഞ്ഞാ നല്ലതാല്ലേ ആഴ്ചൽ ഒന്നാണേങ്കലും ബിരിയാണി ഒക്കൊണേങ്കലും പിള്ളേർക്ക് ഒരു രസംല്ലേ
ആന്ന് അത് നല്ലതാ അവർക്ക് പോകാനൊരു ഇൻട്ര തോന്നും
ആ ആ സാധ സാധാ ചോറുള്ള ദിവസം വേണ്ടന്ന് പറയുന്നേന്ന് ഇവിടെ അടുത്തൊക്കെയള്ളേര് പറയും സാധ ചോറുള്ള ദിവസം ഞങ്ങൾ കഴിക്കൂല പക്ഷെ ഫ്രൈഡ്റൈസും ബിരിയാണിയ ഉള്ള ദിവസം വീട്ടിൽന്ന് ചോറും കൊണ്ട് പോയാലും അതെടുത്ത് തുറക്കാതെ അതെടുത്ത് വെച്ചിട്ട് അവിടുന്ന് ചോ സ്കൂളിന്ന് കഴിക്കു
ഉം ഇനി എപ്പ ചോറ് കഴിക്കാനാ സമയം മൂന്ന് പ അപ്പൊക്കെയ ആവുന്നല്ല
ആ അത് ശരിയാ ചോറ് കഴിക്കാൻ പോവും ഇനി ഇനിയാണ് ഞാൻ ചോറ് കഴി
ഏ
ഇനിയാണ് കഴിക്കുന്നത്
ഇനി എപ്പോഴും ഈ സമയത്താണോ കഴിക്കുന്നത്
ഏ
എപ്പോഴും ഈ സമയത്താണ് കഴി
എന്നും ഈ നേരത്ത കഴിക്കണത് ഇത് ശീലമായിരി കുറെേ വർഷങ്ങളായിട്ട് ശീലമായതാ ആഹ് അതുകൊണ്ട് കൊഴപ്പല്ലാത്തയാ
ആണല്ലേ ആഹ് പിന്നെ സമയത്ത് കഴിച്ചില്ലേ ഗ്യാസ് കേറും
ഇത് ഇത് ശീലമാ ഇങ്ങനെ വർഷങ്ങളായി ട്ടെ ഇങ്ങനെയല്ലേ നമ്മള് വ ശീലിച്ചു വെച്ചേക്കുന്നേ ഉം അങ്ങോ ത് കൊഴപ്പില്ല അല്ലെങ്കിൽ വൈകി താമസായി ഇന്ന് രാവിലെ ഞാൻ താമസിച്ചായിരിക്കുന്നേ അത്കൊണ്ട് പിന്നെ കറന്റില്ലായെങ്കി നമ്മുടെ ബോഡിക്ക് കുഴപ്പില്ല അവിടൊക്കെ നേര ത്തേ കഴിക്കാരിക്കും അല്ലേ
ആ ഇവിടെ ആ കറക്റ്റ് സമയം ആവുമ്പോ എല്ലാർക്കും ഫുഡ് വേണം
അതെ കറക്റ്റ് സമയത്ത് കഴിക്കണംന്ന് എന്നാ പറയുന്നത് അല്ലെങ്കിൽ കൊള്ളൂലാന്നാ പറയുന്നേ ശരീരത്തിന്
ആ
എന്നാ ഓക്കേ എന്നാ ശരി എന്നാ
ആശരി ശരി
ആ